ഹലോ
ആഹ പറയടാ
കേൾക്കനില്ലേ ആ അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ച സമയത്ത് ഒരു കാര്യങ്ങങ് സംസാരിക്കാൻ വേണ്ടിട്ടാണ് കാര്യം പറ്റി വിളിച്ചത്
ഇതെന്തു പറ്റി
ഓക്കേ അപ്പൊ ഞാനിപ്പോ താമസിച്ചോണ്ടിരിക്കുന്ന ഒരു ഏരിയന്ന് പറഞ്ഞാല് ഒരുപാട് വീടുകളും ഒരുപാട് ബിൽഡിങ്സുകളൊക്കെ കുത്തിറിഞ്ഞിട്ടുള്ള ഒരു ഏരിയാണ് അപ്പൊ ഒരു ഒരു ഒരു ശുദ്ധായി ശ്വസിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ അറിയാതെ ഒന്നും ആലോചിച്ചു പോയി അതിനെ കുറിച്ച് സംസാരിക്കാ കൂടിയിട്ടാണ് വിളിച്ചത് ഇപ്പത്തിയ ഒരു സിറ്റുവേഷനില് ഡിഫോറസ്റ്റേഷൻ കാര്യമായിട്ട് മരങ്ങളും സസ്യങ്ങളൊക്കെ മുറിച്ച് എന്താ പറയുക ഡെവലപ്മെന്റിന്റെ പേരില് അതൊക്കെ നശിപ്പിക്കപ്പെണ്ടോരിക്കുന്ന സമമാണല്ലോ
സത്യായിട്ടും ഞാനും ചോ പിന്നെ എനിക്കുതിനെറ്റി പറയാ നല്ല ഇൻറ്രസ്റ്റ് ആരുന്നു കാരണം എന്താ വെച്ചാ എന്റെ നാട്ടിലും ഇതേപോലെ സത്യം പറഞ്ഞ ഞങ്ങളുടെ ഒരു ഗ്രാമം പോലുള്ള ഒരു പ്രദേശമാണ് കാരണം ഇവിടെ അധികമായിട്ടും മ എന്റെ വീട്ടിൽ ചു അല്ലെങ്കും ാലൊ നന്നായിട്ട് കട നിറന്ന നിക്കുന്ന സ്ഥലങ്ങളായിരുന്നു കാരണം ഇപ്പൊ കുറച്ച് റീസന്റ്ലി ഒരു രണ്ട് വർഷം ് എ അടുത്തുള്ള എങ്ങ കാടുകളെ വെട്ടി നശിപ്പിച്ച് വെട്ടി കളഞ്ഞ് അതേപോലെ വീട് വിണ്ടാ കാരണം ഇപ്പൊ ആളുകൾക്കൊന്നും ആർക്കും പണ്ടത്തെ പോലെ ഈ തണുത്ത സ് പ്രദേശങ്ങളൾ വന്ന ആവശൃല്ല ആൾക്കൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടേ ഇരിക്ക എന്ന്ല്ലാആവശ്യം അവർക്കാ ആൾകാര്കാ കാരണം അവർക്കീ കാടുകൾ വെട്ടി നശിപ്പിക്കുക മരങ്ങൾ വെട്ടമുറിപ്പിക്കുക കരണം അവർക്ക് അയിന്റെ ഭവി ഷൃത്തകൾ അവ ആരും തിങ്ക്യ്യുന്നേ ഇല്ല കാരണം അവർക്ക് വീടുകൾ പിന്നെ നിർമ്മിക്കണം. കാടുകൾ മുറിഞ്ഞു പോവാണെങ്കിൽ പോട്ടൊ കാടുകൾ ഇല്ലെങ്കിൽ വേണ്ട അതൊന്നുല്ല ഓരോ ആഗ്രഹങ്ങൾ അവർക്ക് ആകപ്പാട ഇപ്പോ വന്നൊണ്ടിരിക്കുന്നത് എന്താണ് അന്റെ അഭിപ്രായം അയിപറ്റി
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പ ഇപ്പോര്ഈ ഇന്ക്ക് ഓമ്മണ്ട്. നമ്മളെ ഒരു ചെറുപ്പത്തിൽ അതായത് ഒരു രണ്ട് രണ്ടായിരത്തി പത്ത് ആ സമയത്തൊക്കെ ഇൻ്റെ വീട് ചുറ്റോട് ചുറ്റും ഒരുപാട് ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഉണ്ടായിർന്നു ഞാൻ പറഞ്ഞ് ഞമ്മള് പറയുന്നത് വീടുകൾ വെക്കെണ്ട അല്ലെങ്കിൽ കെട്ടിടങ്ങൾ നിർമിക്കണ്ട ന്നുള്ളതല്ല പക്ഷെ അനധികൃതമായിട്ട് ഒരുപാട് സാധനൾ ഉണ്ടാ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അപ്പതിൽ പെട്ട ഒരു ഏരിയേന്നും ഒരുപാട് വയലുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രദേശങ്ങളൊക്കെഎന്താ പറ മണ്ണിട്ട് നിരത്തി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ ഇജ്ജ് പറഞ്ഞതന്നെ എന്റെ ചുറ്റു ചുറ്റോട്ചുറ്റും ഒരുപാട് കാടുകൾ ഉണ്ടാർന്ന് പറഞ്ഞല്ലോ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോ തിനെ കുറിച് മെയിനായിട്ട് പറയേണ്ട ഒന്നാണ് എന്താ പറയാ കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് എറങ്ങുന്ന ഒരു വസ്തുതല്ലേ ആനകള് പുലികൾ പുലിയെ കണ്ടു എന്നൊക്കെ പറയിണതന്താണ് കാടുകളിലേക്ക് മനുഷ്യമാർ ഇറങ്ങിട്ട് അവിടെ അവരുടെ സമ്രാജ്യം പടുത്തുയർത്തുമ്പോ സ്വാഭാവികമായിട്ടുംഅവിടെള്ള മൃഗങ്ങൾ നമ്മുടെനാട്ടിലെ അറങ്ങും ആളുകൾ ആക്രമിക്കാൻ തുടങ്ങും അവർക്ക് അവിടെള്ള സേഫ് ആയിട്ടുള്ള സ്ഥം കൊടുത്തില്ലായെങ്കിൽ സ്വാഭാവികാണ് അവര്നമ്മുടെ നട്ടിലോകറങ്ങും പന്നികളറങ്ങാൻ തുടങ്ങും ആനകൾ ഇതൊക്കെ കൂടുതലായിട്ട്റങ്ങാൻ തുടങ്ങും നമ്മുടെ കൃഷികൾ നശിപ്പിക്കും അതുപോലെതന്നെ വീട്ടിലോട്ടു വെരു ആളുകളെ കുത്തീട്ട് മരണപ്പെടുന്ന കൊലപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അതോ ഇതിന്റെ ഒരു എന്താ പറയ ഒരു ആഫ്റ്റർ എഫക് ആണ് ഇതിനൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന മറ്റു റിസൾട്ടുകളാണ്
അതെ അതെ സത്യം സത്യം ഞാൻ പറഞ്ഞു വരുമ്പോ എനിക്കൊരു ആ ത് വയസ്സനാകുന്ന കാലത്ത് ഞാൻ ഇന്റെ വീടിൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്നത് ആകെ മൂന്നു വീടുകളായിരുന്നു ഒരു രണ്ടു വലിയ വലിയ തറവാടുകള് പക്ഷെ ഇപ്പൊ ഈ ടൈമില് ഞാൻ നോക്കുമ്പോ എന്റെ വിടിനടുത്ത് ടോട്ടലി പതിനെട്ട് ഇരുപത് വീടുകളാണ് അടുത്തടുത്ത് താമസിക്കുന്നത് കാരണം എന്താന്ന വെച്ചാ ആർക്കും വീട്ടുക ഒരു വീട്ടില് ഒരു പത്ത് പേര് എന്ന നിലയിലല്ലാ ആൾക്കാർക്ക് വേണ്ടത് ഒരു വിട്ടിൽ രണ്ടു പേര് ഒരു വലിയ തവ ഫാമിലി ആണെങ്കിൽ പോലും ആൾക്കാർക്ക് വേണ്ടത് എന്താ ഓരോരോ മാ മാറിമാറി താമസിക്ക ആ അങ്ങനത്തക്കൊരോ റീസണ് കാര്യങ്ങൾ കാരണം ഇവർ ഈ നമ്മളെ ചടച്ചു റ്റുമുള്ള എല്ലാ മരങ്ങളും കാടുകളും വിെട്ടും നശിപ്പിക്കാന് പ്ലാനാണ് കാരണം നീ ഇപ്പോ പറഞ്ഞ പോലെ ഈ പ്ര ൾനമ്മളെ നാട്ടിലോട്ട് വരുന്നത് എന്തുകൊണ്ട മെയിനായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ന്തൊക്കെ നശിപ്പിച്ചു കൊണ്ടാണ് കാരണം എൻ എന്റെ വീടിന്റെ അടുത്ത്റഞ്ഞാല് മല മലയോല പ്രദേശ എന്റെ വീട് കാരണം എന്റെറെ വീടിന്റെ അടുത്തൊക്കെ ആനകൾ എപ്പോഴും ഒ ട്ടും ഡെയിലി രാത്രിറഞാൽ എല്ലാ വീടാൾകും എല്ലാ ആളുകളും വീടിന്റെ ചുറ്റും ആനകളൊകേ വന്ന് എറങ്ങി ആൾക്കാർക്ക് ഈ ഈ പടക്കം പൊടിച്ച് അവരെ തിരിച്ച് അയക്കാണ് ഇപ്പോ കാരണം ഞങ്ങളുടെ നാട്ടിലിപ്പോ രണ്ട് രണ്ടും മാസം മൂന്ന് മാസംക്കെ മുന്നെയാണ് പുലി എറങ്ങിയത് പുലി എറങ്ങിയിട്ട് ആ ഒരു വീട്ത്തെ നായ്ക്കുട്ടിനെയാണ് കടിച്ചെടുത്തുകൊണ്ടോ അങ്ങനെ ഒരു വലയപ്രശ്ന ഉണ്ടായിട്ടില്ല എന്റെ വീട്ടി ന്റെഅടുത്താന്നെ ഇതുപോലെ പുലി എറങ്ങിയത് അതേപോലോ എത്ര ആളുകളാണ് ന്നന്താ അറിയോ ഡെയിലി നമ്മളിപ്പോ മാ ആഴ്ച ഒരു തവണ ആനറങ്ങും രണ്ടഴ്ച കടുമ്പോ ആനറങ്ങും എന്നല്ലേ ഡെയിലിപ്പോആന എറങ്ങും കാരണം എന്താ അവർക്ക്അവര്ടെ അവിടെതാമസ സ്ഥലംഅവർ പോയി കയ്യേറിആ സ്ഥലങ്ങളൊക്കെവെട്ടി നുർക്കി കളയുമ്പോൾ അവർക്ക് സാജസ് ഇതായിട്ട് അവരെന്തായാലും നാട്ടിലോട്ട് വന്ന് ഇറങ്ങി വരും പിന്നെ അത് കാരണം ഭയങ്കര വലിയ വലിയ അപകടം. ണ്ടാവും മെയിനയീട് സാധ്യത ഉണ്ട് കാരണം ചാ ഈ ആനകൾക്ക് ഒന്നും നോക്കത്തില്ല ആനകൾ മുന്നിൽെന്ത് കാണുന്നുഅത് തട്ടിട്ട് പോകും കാരണം അതുപോലെ എന്റെ നേരെ രണ്ട് പേരിട്ട ഈസ കാരണം മരണപ്പെട്ടിട്ടുണ്ട് എന്താ എന്റെ നാട്ടില ഇതേപലെവലതും
അതന്നെ അതെ തീർച്ച ഇതിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് അതായ മാഫിയാന്ന് ഞാൻ പറയാൻ കാരണം എന്താ പറയാ കെട്ടിടങ്ങൾ അല്ലെങ്കില് ഈ പറയപ്പെട്ട വീടുകൾ ണ്ടാക്കാതെ ചെലപ്പം നമ്മുൾ നമ്മുളെ ബാക്കിക്കാർ നമ്മുടെ തലുറൾക്ക് ചപ്പോ പുതിയ വീട്ടിൽ താമസിക്കാൻ കഴഞ്ഞോളനില അതൊക്കെണ്ടാക്കണം ക്ഷെ ഇതിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്ക്ണ്ട് ന്ന് പറയാൻ കാരണം ഒരുപാട് ഇൻ്റീഗൽ ആക്ടിവിറ്റീസ് ഇവർ നടത്തും അതായത് ഒരുപാ ഈ ഗവൺമെന്റിണാണെന്നുണ്ടെങ്കിലും വയലുകള് വെട്ടി നിരത്തുന്നതിന് ഇതിനക്ക ഒരുപാട് പേപ്പറ് അം മ്മക്ക് അനുമതികളൊക്കെ കിട്ടേണ്ടിരും ഇപ്പ പഞ്ചായത്ത്ന്ന് ആണെന്നെണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്ന്ന് ജില്ലാ പഞ്ചായത്ത്ന്നാവട്ടെ മുസിപ്പാലി ന്നാവട്ടെ എവിടൊന്നൊക്കെ ഇതിന് കൃത്യമായിട്ട് റെഗുലേഷസും നിയമങ്ങളൊക്കെ ഇണ്ടാവും പക്ഷെ ഈ പറയപ്പെട്ട മാഫിയേൽപെട്ട ചിലപ്പോ ഓര് നാട്ടില് വലിയൊരു പ്രമുഖരാവാം പൈസക്കാരാവാം അല്ലെങ്കിൽ കാര്യമായിട്ട് ആളുകളുടെടുത്തൊക്കെ ഒരുരു ഹോൾ ൽ കരാള ഇവരിതെന്തെയ്യും ഇവര് ഈ ബിസിനസിന്റെ ആളുകളൊക്കെ എന്തെയ്യും കാര്യമായിട്ട് ഇതിന്റെയൊരു മട് മറവിൽ ഒരുപാട് പേപ്പറുകള് വെട്ടിച്ചുകൊണ്ട് പല പലെ എ കാടുകള് നെരെത്തും വയലുകള് നേരത്തും ഇതിന്റെക്കെരു ബാക്കി പത്രം ആയിട്ടാണ് ഈ പറയപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഇണ്ടാവണത്. പക്ഷെ ഇ ഇത് ഈയൊരു വിഷ് ത്യം ഗവൺമെന്റ് കൃത്യമായിട്ട് ക കൺട്രോളെയ്യാൻ തയ്യറാണ്ന്നെ കൃത്യമായിട്ട് ലോ ല്ലെ നിയമ ഇങ്ങള് കൃത്യമാ പ്രവത്തിക്കാണെന്നി ഈ വിഷയം ഒരു പരിതി വെരെ അമ്ക്ക് കൺട്രോളെയ്യാൻ സാധിക്കും ഓക്കെ അമ്മള് അമ്മള്ളൊരു കേരളത്തിന് ചുറ്റ് സിറ്റുവേഷൻ എന്ന് പറയാണുണ്ടെങ്കില് ഗോഡ്‌സോൺ കൺട്രി എന്നൊക്കെ പറയുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് വിദേശികള് ടൂറിസ്റ്റുകളൊക്കെ മ്മടെ നാട്ടിലേക്ക് വരുന്നതിന് കാരണം ഇവിടെയുള്ള പച്ചപ്പും ഇവിടെയുള്ള ആളുകള് ഇവട് ന്ന്ള്ള എന്താപറയ്ന്നെ നാച്ചൊർ പ്രകൃതിക്കെ കാണാൻ വേണ്ടിറ്റാണ് ഇയൊരു ഈ ഒരു സ് സ്ഥിതി വിശേഷം തുടർന്ന നോർണ്ടിരിക്കാണെന്നെങ്കില് പത്തിരൂ കൊല്ലം കഴിഞ്ഞാൽ ചെലപ്പോ ഇതേപോലുള്ള ഇ കാര്യങ്ങളൊന്നുണ്ടായിക്കോൺന്നില്ല ടൂറിസോക്കെ ചെലപ്പോ താഴ്ന്ന് പോവാം വിദേശികളെ വരവ് കുറയാം ഇതിന്റെ ഭാഗായിട്ട് കേരളത്തിന് വെരുമാനം കൊറയും അയ എന്താ പറയാ ഇന്ത്യയിൽ നമുക്ക് ആളുകൾക്കിടയിൽ ഇണ്ടായിരുന്ന പേര് കൊറയും ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇണ്ടാവണതാണ്. ഓക്കെ അപ്പ ഞാൻ പറഞ്ഞ് വന്ന പോയിന്റ് എന്താച്ചാല് ഇത്തരത്തിലുള്ള മാഫിയകള് വെട്ടിപ്പുകൾ നടത്ത്മ്പോ ഇതിന് ഗവൺമെന്റ് കൃത്യമായിട്ട് കൺട്രോല്ലെയ്യണം അല്ല ഇതിന് വേറൊരു മാർഗല്ല ഓക്കെ മ് അപ്പോ അതായത്
മറ്റൊരു ഒരു ഒരു ഇത് കൊണ്ടന്നിട്ടില്ലെങ്കി ഒരിക്കലും ഇത് നിർത്തലാക്കാൻ പോവാനൊരു ചാൻസൂല്ല. ഒന്നില്ലെങ്കി ത് വല്ല ഫൈനോ ന്തെലും അടക്കാൻ പറയണം അല്ലെങ്കി ഇങ്ങൻത്തെ വല്ലതും വന്നിട്ടില്ലെങ്കി ഒരിക്കലും ഇത് മെയിനായിട്ട് ഞാന് എനിക്കൊരു സംഭവം ഓർമ്മവന്നത് ഇതിനിടക്ക് വേറോന്നാണ് നമ്മളിപ്പോ ഇ കയി ഈ നടത്തു മോമിറ്റായിട്ടേ ഈ മരങ്ങളൊക്കെ വെട്ടി മുരി നുരി മുറിക്കുമ്പോ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളതുമായി മറ്റുള്ള സസ്സ് മറ്റേ മൃഗങ്ങള് അവരൊക്കെ എത്ര വീടുകളാ ഇല്ലാതായി പോണെ മെയിനായിട്ട് വെരുമ്പോ ഈ മ്മളെ ഈ പക്ഷികള് അവരെല്ലാവരും ചായ് തല ചായിക്കുന്നുന്നത് എവിടെ ഓരൊരു രൊക്കെ മരക്കൊമ്പുകളിലുമൊക്കെ കൂട് കൂട്ടിട്ട് എന്ത്താ താമസിക്കണത് അവരെത്ര പേരാ കൂടുകളില്ലാതായി പോകുന്നത് നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് നമ്മളെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുംമെന്നുള്ള മൈൻഡാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് ബാക്കിള്ളൃ മൃഗ മൃഗങ്ങള് അവരും ഒരു അവരുതും ഒരു ജീവന നമ്മൾ തിങ്ക് ചെയ്യണ പോലു ലൂല്ല കാരണം നമുക്ക് ഈ മൃഗങ ഈ ആന പുറത്തിറങ്ങിയ പോലെ അതേപോലെ ഈ പക്ഷികൾ അങ്ങനെയല്ല പക്ഷികൾക്ക്ന്ന് നിങ്ങളും അവരും കൊറെ റിസ്ക് എടുത്തിട്ടാണ് അവര് അവര്ടെ കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആ ഭാഗത്ത് നമ്മളും പോയി ഈ മരം മുറിച്ച് കഴിഞ്ഞാല് അവരെത്ര ഒരു അം ഒരണ്ട ഒരച്ഛനും ഒരമ്മേ രണ്ടും നാല് കുഞ്ഞുങ്ങളു കൊണ്ടോയി ഒന്ന് തിങ്ക് ചെയ്തോക്ക്യ അവർക്ക് ജീവിതവാസസ്ഥലം ഇല്ലാതായി പോകുകാണ് മെയിൻ ആയിട്ട് അതേപോലെ ഈ നം മ്മളേ ഈ നമ്മളേ ഈ മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞാ നമ്മള് മണ്ണൊലിപ്പ്ണ്ടാവും മണ്ണൊലിപ് തരണ മെയിനുള്ള സംഭവങ്ങളാണ് നമ്മടെ ഈ മരത്തിന്റെ വേരുകള് അതൊക്കെ തടഞ്ഞ് തടയണ മെയിനായിട്ടുള്ള സംഭവങ്ങളായിതൊക്കെ ഈ കാരണം കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലിപ്പോ മെയിനായിട്ട് ഈ ഉരുൾ പൊട്ടലൊക്കെണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെ എത്ര പേര് മരണപ്പെട്ട്ക്ക്ണ് ഇപ്പൊ രണ്ട് വർ ഷം മുന്നേ വയനാട്ടിൽ ഇണ്ടായ ഇത് ദ് അത് ഇതേപോലെ ഉരുപൊട്ടിയത് കണ്ടിട്ടില്ലേ എതേപോലെ ഈ മരങ്ങളൊക്കെ മുറിച്ച് വേണം കാരണം ഈ മണ്ണൊലിപ്പ് തടയാതെ ഇരിക്കണൊണ്ട് മെയിൻ കൃ കാര ണം കൊണ്ടാണ് ഒന്നാമതീ ഈ മണ്ണ് ഫ്ലഡ് ഉണ്ടാവണത് അല്ലാതെ തന്നെ എത്ര ജീ ജീവിതങ്ങളാണ് ഇല്ലാതായി പോയിട്ടുള്ളത്.
അതെ തീർച്ചേയിട്ടും ഇജിപ്പോ പറഞ്ഞത് പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് ഓരോ ഇതിൻ്റെരു ഭവിഷ്യത്ത് നമ്മൾ ഓരോ സീസണിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഉണ്ട്ന്നുള്ളതാണ് പ്പോ മഴക്കാലം നോക്കാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ കേൾക്കാത്തത്തിൻ്റെഅപ്പുറേരി ക്ക പ്പിയൊരു കാലഘട്ടത്ത് കൂടുതലൊരു മഴ പെയ് പ്രളയങ്ങള് റോട്ടിൽ വെള്ളം നിറയുന്നു വണ്ടികള് വ് എന്താ പറയ ബുദ്ധിമുട്ടിലാകുന്ന യാത്ര ക്കാര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പിന്നെ അതിന്റെ ഭാഗായിട്ട് പല പല മര മരയോര പ്രദേശങ്ങള്ല് മണ്ണ് മണ്ണ് ന്താറയാ ഇ മണ്ണൊലിപ്പ് സംഭവിക്കുന്നു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നു ഇത് ഒരുപാട് ജീ ആളുകൾക്ക് ജീവൻ ന ഷ്ടപ്പെടുന്നു ബിസിനസ്സ് പോകുന്നു വീട് പോകുന്നു വേണ്ടപ്പെട്ടവർ പോകുന്നു അല്ലേ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മടെ മഴ കക്കാലം എന്നുള്ളൊരു സമയത്ത് മാത്രം അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇനി ഞമ്മള് നേരെ മറിച്ചിട്ട് മറ്റൊരു സീസൺ ആയ്ട്ടുള്ളാ സമ്മർ നോക്കി വേനൽകാലത് നോക്കയാണുണ്ടങ്കിൽ നമുക്ക്നസിലാൻ സാധിക്കും ഇപ്പം ഒരുപാട് മരങ്ങൾ ഉണ്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയില് നക്ക് ഭയങ്കര ചൂടുണ്ടണ്ടെങ്കിലും ഇതിന്റെ ഇത് ഇത് കാരണം നമുക്ക ഒരു തണുപ്പ് ഫീൽ ചെയ്യും നല്ല രീ രീതിുള്ള എന്താ പറയാ ശ്വാസോചാസം നടത്ത്ണ സമയത്ത് നല്ല ഏയർ കിട്ടും ഈ സാധനങ്ങളൊക്കെണ്ടാവും പക്ഷെ ഇതൊെക്കെ വെട്ടി നേരത്തി എടുത്ത് കഴിഞ്ഞാൽ അവിടൊക്കെ എന്താ പറയാ നേരിട്ട് പ്രകാശത്തെയും വെയിലതത്തുകയും നമ്മ നമ്മളൊക്കെ നമ്മളെന്നെ ആണ് ഇതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ഓക്കെ പിന്നെ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ വെട്ടി കഴിഞ്ഞാല് ഭൂമിയിലുള്ള എന്താ പറയാ വെള്ളത്തിന്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടും പെട്ടെന്ന് വേനൽക്കാലത്ത് വ വെള്ളം വരൽച്ച സംഭവിക്കും ഇപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയയാ നിലവിലെ സാഹചര്യത്തില് ഒരുപാട് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ അതായത് ഒരുപാട് ഡിഫോറസ്റ്റേഷന് നടും ുന്നു അതിന് ഭാഗായിട്ട് ഒരുപാട് ഫാക്ടറികൾ ആളുകൾ ഒരുപാട് പൊല്യൂഷൻസ് വർദ്ധിക്കുന്നതി ഭ ഗ്ലോബൽ വാർമി ഓസോൺ പാളി ആ സധനങ്ങന കുറെ സധനങ്ങൾ ണ്ടല്ലൊ സയന്റിഫിക്കലയിട്ട് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്
എനിക്ക് ഇണ്ടല്ലോ നീ ഈ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഒരു സംഭവം ഒരു മരം റിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് പത്ത് മരം നടണം കാരണം എന്താ ഒരു മരം മുരറിക്കുന്ന സമയത്ത് അതിന്റെ വേ രുകളോ കാര്യങ്ങളൊക്കെപാടെ മുറിച്ച് കളയുകയാണ്ടവൽ ആ ഭാഗ പത്ത് മരം നടുന്നത്കൊണ്ട് ഉദ്ദേശിക്ക്ണത് എന്താ അത്രയും കാരുകൾ ഉണ്ടാവട്ടെ മരങ്ങ വലുതായിട്ട് വരട്ടെ എന്നുള്ളതാണ് പക്ഷെ ഈ കാലത്ത് ഒരാൾ പോലും ഒരു പത്തിരുപത് മരം മുറിച്ചാൽ പോലും പകുതിയുടെ പകുതി മരം പോലും നടണം ന്നു ആരും ഉദ്ദേശിക്കുന്നില്ല കാരണം എല്ലാവർക്കും ഇനി മര വേണ്ട അതൊന്നും വേണ്ട എന്നുള്ള ഉദേശത്തിലാണ് എല്ലാരും ജീവിക്കുന്നത് മെയിനായിട്ട് നീ ശ്രദ്ധിച്ചിട്ടുണ്ടും നമ്മടെ റോട്ട് ിലൂ പോകുമ്പോ പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ റോഡിലൂടെ പോകുമ്പോ നമ്മൾ രണ്ട് സൈഡിലും മരങ്ങളായിരിക്കും. നമുക്ക് ഒരു വെയില് തട്ട് നമുക്ക് ഈ ചൂട് തട്ടായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെള്ള ഒരു ഒരു സംഭവങ്ങൾ നമുക്ക് തണുപ്പ ഒരു കൂളിര് പകരാൻ വേണ്ടിട്ടെന്നെ നമ്മുടെ രണ്ട് സൈഡിലും മരങ്ങളൾ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളൊക്കെ നമു നല്ല വെയിൽ തട്ട ഇല്ല ഒന്നും ഉണ്ടാവാത്ത സംഭവം പക്ഷേ ഈ സമയത്ത് നീ ശ്രദ്ധിച്ചിട്ടണ്ടോ നമ്മൾ ഏത് ോഡിലൂടെ പോകണം രണ്ട് സൈഡിലും ഒരു മരം പോലും കാണത്തില്ല കാരണം അവരതൊക്കെ വെട്ടിമാറ്റി കാരണം അവർക്ക് അവരെ കുറെ ആവശ്യ കാരണങ്ങൾക്ക് അവർ വെട്ടി മാറ്റി പിന്നെ ആക്സിഡന്റ് സംഭവിക്കാത്തി ഇരിക്കാൻ വേണ്ടി ഓരോ റീസനും പറഞ്ഞിട്ട് അവരതും വെട്ടി മാറ്റിയി ട്ടുണ്ട് കാരണംന്ന് വെച്ചിട്ട് അവർക്ക് ആകെ വേണ്ടത് എന്താ ഹ് മരങ്ങൾ മുറിക്ക അവർക്ക് പേപ്പർ ഉണ്ടാക്കാം കാരണം ഗവൺമെന്റ് ഇതിനെ പറ്റിയൊരു നല്ലൊരു സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ വരും തലമുറയിൽ നമുക്ക് വലിയൊരുപ്രശ്നം പറ്റാൻ ഭയങ്കര ചാൻസ് ഉണ്ട്
തീർച്ചയായിട്ടും എന്തായാലും ഇപ്പ നമ്മള് ഇതിനെ കുറിച്ച് കൊറെ പറഞ്ഞല്ലോ അതായത് ഇതിനെ കുറിച്ചുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും രാഷ്ട്രീയക്കാരാവട്ടെ സാമൂഹ്യ പ്രവർത്തകരാവട്ടെ അധം അധാപകന്മാരാവട്ടെ കുട്ടികളാവട്ടെ ആരായാലും മനുഷ്യനാവട്ടെ ഇതൊക്കെ ഇതിനെ കുറിച്ചുള്ള സംസാരം വെറും ജൂൺ അഞ്ച് പ്രകൃതി ദിനം എന്നുള്ള ഒരു ദിവസത്തിൽ ഒതുങ്ങുന്നതിലുപരി പ്രവർത്തനത്തിലോട്ട് പൊതുസമൂഹത്തിലോട്ട് കാര്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടുപോണംന്നു ണ്ടെങ്കിൽ തന്നെ ങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് വെരും തലമു തലമുറക്ക്‌ ഒക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും അല്ലെ അതാണ് ഇതിന്റെ ഒരാകത്തുക എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം നമുക്ക് വീണ്ടൊരു എന്തെങ്കിലും ഒരു ഒരു സമയത്ത് അ വേറെ വിഷയം പറ്റി സംസാരിക്കാം ല്ലെ ഓക്കെ ശരി എന്നാ സംസാരിച്ച് സന്തോഷം
ഓക്കി